ആ ഹലോ എന്തൊക്കെയണ്ട് വിശേഷം
സുഖണ
സ് കുളക്കത്തരണില്ല മക്കക്ക്
ഇത നമസ്േ
സ്കൂളൊക്കെ തുറങ്ങല്ലേ മക്കൾക്ക് പക്കളൊക്കെ തറഞ്ഞില്ലേ
ആഹ സ്കൂള അത എ
എങ്ങനെ ഇണ്ട് യൂണിഫോമ ഒക്കെ അടിച്ചോ
ഇനിപ്പ അമ്മ അഴച്ച കിട്ടി കിട്ടിട്ടില്ല അവിടെ അടിച്ചോ ആ യൂണിഫോംടാണ്
ഞാൻതാനാൻ ഉ ഞാൻ അടിച്ച ഞാപ്പൊ ഇതുവരെ അടിക്കായിരുന്നു
ഉം
ഷ ഷർട്ട് ആ മോളത് ഇവിടെ മോക്ക് ഏ ഷർട്ട് ഷർട്ടും ഉടുപ്പുവാണ് അപ്പൊ ഉടു ഉടുപ്പ് ഉമ്മാനോണ്ട് അടുപ്പിച്ചു പിന്നെ ഉടുപ്പ് ഞാൻ അടിച്ചു ഷർട്ട് ഉമ്മാനോണ്ട അടുപ്പിച്ചു ഷർട്ട് നോക്കിയാ കഴിയും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലൊക്കെ കഴിയും നോക്കിട്ടില്ല
ആഹ് ആഹ്.
ഉടുപ്പ് ഞാൻ തന്നെ അടിച്ചു ഇനി ഉണ്ട് ഒരു കൂട്ടുംകൂടി അട കണ്ട്. പിന്നെ. ഇന്നിപ്പം. എങ്ങനെ.
അടച്ചല് കഴിഞ്ഞോ
ഇല്ല. ഒരു കൂട്ടം അടിച്ചു ഇനിഒരു കൂട്ടും കൂടി ഉണ്ട്. ബൽക്ക ണി ബെൽ ഹും ടാഗും ലോഗും ഒക്കെ ഉണ്ട് ഇപ്പോ
ആഹ്.
ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും പ്രൈവറ്റ്. കൂൾ ണ്ടെ
ആആ
ന
ആക്കീന് ലെ.
ഉം.
എന്താ ബുക്കൊക്കെ പോയിഞ്ഞോ ബുക്കൊക്കെ പോതിഞ്ഞോ
ഇതാ പൗതിപൊതിഞ്ഞക്ക് ണ് പൊതി ഇനിയും പൊതി യാനെ നെ ആ
ബാക്കിയാണല്ലോ.
മ് മോൻ.
ചായ കുടിച്ചോ-
ആ ചായകുടി കഴിഞ്ഞു.
ആഹ്.
ചായയൊക്കെകു ഇരിക്കണ് നല്ല ഈ ച്ച അതേപോലെ കൊതുക് മഴ പെയ്തിട്ടായിരിക്കും അത്
ആഹ് ആഹ്. ഇവിടുണ്ട് ഈച്ചൊക്കെ.
നല്ലോ ഉണ്ട് എന്ത് ഞാനാ മറ്റേ ഷീറ്റ് വാങ്ങി വെച്ചു നോക്കി.
എങ്ങനത്തെ
പിന്നെ ഒരു ഷീറ്റ് ഉണ്ട് ഇങ്ങനെ ഈച്ചയില ഇരുന്നാ ഒട്ടി പിടിക്കണത്. െ ഭക്ഷണ സാധനത്തിലൊക്കെ വീച്ച പോയിരുന്നാല് മക്കൾക്ക് കേടാണല്ലോ.
ആ ആ
ക്കൊക്കെ രോഗങ്ങളൾ പരത്തല്ലേ ഇവലൊക്കെ അപ്പൊ വിചാരിച്ചിട്ട എങ്ങനെങ്ങി പ്പ എന്ത് ചെയ്തിട്ടും ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചിട്ടും വേറെോരോ സാധനം ഉപയോഗിച്ചിട്ടൊന്നുംത് പോണില്ല ഇന്ന് കെറേ പിന്നെ അതും ഇതൊക്കെ ഇട്ട് തൊടച്ചാേക്കി ഇത് കൂടന്നല്ലാ തെ കൊറിണില്ല
ആഹാ ഉം ആ അത് അച്ചേക്കാെന്നുംല്ലട്ടോ അങ്ങനൊന്നുല്ല
ഓണ്ട്വ്ടെ
ന്നൊരു മാരേജ് ണ്ടായ്നി
കല്യാണലേ
ഉം
ആര്ത്
അത് ഇവടെ വാപ്പാന്റെ കുടുംബത്തില്
അതോ
അല്ലെ കുടുംബത്തിലെ എ നെലമ്പൂര് എടക്കെര ഉം എടക്കര
പെണ്ണി
പിന്നെ എവിടെ മക്കള് ഉ
മക്കള്താ മക്കള് കളിക്കാം പോയിട്ട്ണ്ട് ഓല് സൈക്ക്ളിങ്ങനെ ഓ ട്ടി കളിക്ക അല്ലെങ്കി. വെള്ളത്ത്ക്ക് പോവ
ആഹാ
ഇപ്പൊ ഒരു പെണ്ണ്നെ കെട്ടി ണെങ്കി പണ്ടും ഇതൊന്നും കൊടുക്കൂല
ഏ എ
ഇപ്പ ഏറ്റം നല്ലെ ജോലി വാങ്ങ്യാെട്ക്ക ഞമ്മള് പഠിപ്പി ന്ന കുട്ട്യേക്ക് ഞമ്മള മക്കൾക്ക് ഞമ്മളൊരു ജോലി വാങ്ങ്യാെട്ക്ക ന്നട്ട് ഓലെട് കെട്ടിച്ചാല് ഓല്ക്ക് സ്വയം സ്വന്തം കാല്ൽ നിൽ ക്കാനവും ചെയ്യും ഒരാളെ പേടിക്ക കത ജീവിക്കും ചെയ്യാന്നാല് ന്നാലാവിശായിട്ട് ജീവിക്കും ചെയ്യാർ ഞ്ഞതില്
ആ ആ
തന്നെ ഏ എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങൾണ്ടാവുമ്പോ മ ക്കക്ക് പറയാനും പേടിയായ്ര്ക്കും ഓലെ കയ്യിലൊന്നും ഉണ്ടാവൂല്ല അങ്ങൻത്തെ സാഹചര്യത്തിലൊക്കെയാണ് ഈ ആത്മഹത്യാ കാര്യങ്ങളൊക്കെ വര്ന്നത്
അ ഇജഒന്നും പറല്ലേ ഞാനൊക്കെ പ്പയ്ന്റെ വക്ക്ന്ന് ഇതയിറ്റോള്ളൂ
അല്ല അങ്ങനെ പറയാൻ ഞമ്മുക്കൊരു കയ്യിലൊരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാല്
കൂടുംബശ്രീ ഈ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഓൺലൈന വഴ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയഞ്ഞത് എന്ത ഇരുപത്ുപ്യ മുപ്പത്ുപോ ഇങ്ങനെ നമ്മള് കൂട്ടുമ്പോ ബാലസഭവം പോലെ
ഞങ്ങള്ൾ ഞങ്ങളിപ്പോൊ ഒരു കുടുംബശ്രീ കൂടി ഇപ്പം പിരിഞ്ഞുല്ല ച
കുടുംബശ്രീ അ എല്ല അല്ല കുടുംബശ്രീൽ എനക്ക് അങ്ങനെ ജോയി ചെയ്യാൻ പറ്റണ്ട അവിടെടെ നേരിട്ട് അല്ലാതെ ഫോണ കൂടെ പൈസ തന്നാണ്ട്
അങ്ങനെ പറ്റുവന്നല്ല അത് എനക്ക്റിൂല്ല
അല്ല നിട്ട് ഗൂഗിൾ പേ അട
ഞമ്മക്ക് മീറ്റിങ്ങും കാര്യങ്ങളുംൊക്കെ കണ്ടാവല്ലോ
ആഹ അല്ലാന്നത ഉ അയിനല്ലെ
ഉം ഉം
അങ്ങനെ നമ്മള് ക്ഷെ ഡെപ്പോസിറ്റ് വെക്കാനൊക്കെ അങ്ങനെയൊക്കെ പറ്റൂല അതിനൊക്കെ പറ്റല്ല ഈ കുടുംബശ്രീ
അയിന് പറ്റൂ ആ ഇന് വേറെൊരു കാര്യുണ്ട് നിങ്ങള അവിടുത്തെ കുടുംബശ്രീ എങ്ങനെയാണ് ചോദിച്ച ചോക്കണ്ടി ഞങ്ങളവിടുത്തെ കുടുംബശ്രീന്ന് പറഞ്ഞാല് എല്ലാ വീടുകളിലും പോകവും മീൻ എഴുതണം കണക്കും കാര്യങ്ങളും ബുക്കിൽ എഴുതി വെക്കണം മീറ്റിങ്ങുകളും നി ഗ്രമ സഭാ അങ്ങ ത ഒക്കെ നമ്മള് പോണം
ആഹ ഇവിടെ കുടുംബശ്രീ ആദ്യൊക്കെ ഇണ്ടായിരുന്നു പിന്നെ അല്ല ഇപ്പല്ല അതൊന്നും
കുടുംബശ്രീ വേണ ഒരു നാട്ടില് കുടുംബശ്രീ നമ്മള് സ്ത്രീകള് സ്ത്രീകളുടെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യാനും ഒരു സംരംഭം തുടങ്ങാനും അപ്പൊ സ്ത്രീ ായിട്ടൊ ഒരു ഒത്തരുമേൽി പോണംെന്നില്ലതാണ്
ഇവിഴ ഉണ്ടായിനല്ലോ ആതൊക്കെ എന്നന്ത എന്താ തവ ക്
ഉം ഉം ഉം ഞങ്ങ ഞങ്ങള നാട്ടിൽ തന്നെ ഉണ്ട് മൂന്ന നാലിനൊക്കെ ഞങ്ങളിപ്പോൊ പുതിയ തുടങ്ങിയ കുടുംബശ്രീയാണ് അതില ഇപ്പം പതിനാറാളുണ്ടായിരുന്നു അതില ഒരാൾോഞ്ഞോ
ഏ അത്ര പളാണ് സി ബി എം ഇവരെ കണ്ടിടുത്തന അവട്
ആ ഞങ്ങള് ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഓല മുത്തച്ചളും ഓല ഇളച്ചള ഒക്കെ ആയിട്ട്
ആരത് അയിന്റെ ആള് അങ്ങനെ ഹലോ
എങ്ങനെ
അല്ല ആരാ ഇത് ഫസ്റ്റ്ത്ത് ആദ്യത്തെ പി ഇതാക്കിയാണ് പിന്നെ ഇത ഏതാ
അല്ല അല്ലേ ഞങ്ങള് ഞങ്ങള് പ തുടങ്ങിയത് ഞങ്ങളത് പിരിച്ച ഇട്ടിട്ടൊന്നുമില്ല
ആഹ
ഞങ്ങ ഇപ്പും കുടുംബശ്രീ അങ്ങനെ കൊണ്ടു പോോകുന്നുണ്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷത്തിന്റെ അടുത്തായി
എന എടുത്തിട്ടണല്ലേ അപ്പൊ എത്ര സ്റ്റാർ എറ്റതില് ഇൻവെസ്റ്റ് ചെയ്യണേ ക്യാഷ്
നഞമ്മുക്ക് എല്ലാവർക്കും ഇല്ലമാതിരി കൊടുക്ക പക്ഷെ നമുക്കരു ഫിക്സ്ഡ് ക്യാഷ് എല്ലാരും പൈസ എല്ലാരും ഒരേപലെ തന്നാല് ഒരു സ്ഥിരായ ഒരിതാണെങ്കില് നമ്മുക്ക് കണക്ക് കൂട്ടാനോ പിന്നെ ബാങ്കിൽ അടുക്കുമ്പോഴ ഒക്കെ തെറ്റാതെയും അങ്ങനത്തെ ഇത് ഭയങ്കര പേ വരുന്ന സംഭവമാണ് ഈ പൈസ കണക്ക എന്ന് പറഞ്ഞാല് അപ്പൾ എല്ലാവരും ഒരേ പോോലൊണെങ്കില് നല്ല സുഖം കൂട്ടാനായാലും എല്ലായിടത്തും കൂട്ടാനും എല്ലായിടത്തും ഒരേ സംഖ്യല്ലായിരിക്കും അങ്ങനെ ഞങ്ങള് ഫസ്റ്റിലൊക്കെ അൻപത് രൂപായിരുന്നു ഇപ്പൊ എല്ലാരും പറഞ്ഞ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കില് നൂറ് രൂപക്കൂടെ എന്നാല് ഏ
അല്ലേ ജ ഗൂഗിൾക്കർല്ല ഗൂഗിൾ പേയില് ലോൺ എടുത്ത വോക്കന ഗൂഗിൾ പേെ ലോണ്